ഹലോ കേക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ടോ
ആ നന്നായിട്ട് കേക്കുന്നുണ്ട് എ നിങ്ങടതേത് ഈ ഗ്രാമ പ്രദേശാണോ
ഗ്രാമപ്ര ആ അതെ അതെ ഗ്രാമപ്രദേശാണ്
ആണോ
ആണ് ആണ് ആണ്
ആ ആ അപ്പോ ഇഷ്ടം പോലെ ഉം കാടും വയലും എക്ക കാണോ
പലെ ഞങ്ങളെ വീടിനു ചുറ്റും ഒരു കാടൊക്കെണ് അടുത്തടുത്ത് വീടുകളൊന്നും ഇല്ല കൊറച്ച് വിട്ടിട്ടാണ് വീട്ള്ളത് അപ്പൊ അങ്ങനെ പാടണ്ട് പാടൊണ്ട് അടുത്തായിട്ട് പാടൊണ്ട് അവിടെ നെല്ല് വിതയ്ക്കാറുണ്ട് എ അങ്ങനെ അ എ എന്താ പറയാ മിഷീനിലൊക്കെ ഇട്ടിട്ട് നെല്ല് ഇണ്ടാക്കൂല്ലേ അരീന്റെ എക്കെ
ആ
ആ അങ്ങനത്തെ ഇതൊക്കെ ഒണ്ട് കൊയ്തെടുക്കാറൊക്കെണ്ട് പാടത്ത് ഇപ്പൊ മഴ ആയോണ്ട് ഇപ്പ അങ്ങനെ ഇണ്ടാവൂലല്ലോ
ഉം എന്നാലും മഴയൊക്കെ ആയാലും ഈ ഗ്രാമപ്രദേശാവുമ്പം ഉം വയലലൊക്കെ ആ ആ
തോട്ണ്ട് വെള്ളച്ചാട്ടുണ്ട് കായലിണ്ട് എല്ലാം ഒണ്ട് ഇഹ് ഹ് മഴയിണ്ട് അ
അപ്പൊ ഈ ഈ ഗ്രാമാന്തരീക്ഷത്തി ത്തി ജീവിക്കുമ്പം നമ്മക്കൊരു പോസിറ്റീവ് എനർജി അല്ലിയോ
ടൗണിലൊക്കെ ആവുമ്പോ അമ്മക്ക് ഈ ഒരു ഫീല് കിട്ടൂലല്ലോ ഇതാവുമ്പോ അമ്മക്ക് മഴ പെയ്താല് പാടത്തൊക്കെ ഒന്ന് പോവാ റെയിൻകോട്ടെക്കെ ഇട്ട് നല്ല ര സെലേങ്ങളങ്ങന പോകാറെക്ക്ണ്ട്. ങ്ങള് നാട്ടിലാവണ സമയത്തങ്ങനെ പോവലിണ്ടോ
ഞാൻ മഴയത്ത് കുഞ്ഞുങ്ങളെ ഉം ന മഴയത്ത് എ തലയില് പനി പിടിക്കാൻ തിരിക്കാൻ തലേയില് പ്ലാസ്റ്റിക് കവറിട്ടിട്ട് ആ മിറ്റത്തെറക്കേക്കെ ചെയ്യും ഇടിയെക്ക ഇല്ലെങ്കിലേ
ആ അതെ അതെ ഇടിയില്ലെങ്കിലൊക്ക ആ ഇടിയില്ലെങ്കിലെക്ക പറ്റോള്ളു ആ
നമ്മളെക്കെ എത്ര ആ ഒരു ഏ ചെറുപ്പത്തിലെ മഴയത്തും വെള്ളത്തിലുവെക്കെ കുളി
പക്ഷെ ഞമ്മള് കളിച്ച് നടന്നപ്പ ആ സാ ആ ഇതല്ല പോപ്പോന്നറഞ്ഞാല് പലേ അസുഖങ്ങളും ഒള്ളതല്ലേ ഞമ്മളൊക്ക പണ്ട് സ്കൂള് വിട്ട് ട്ട് വരുമ്പോക്കെ നനഞ്ഞിട്ടൊക്കാണ് വന്നത് ഇപ്പഴത്തെ കുട്ടികളൊന്ന് മഴ കൊള്ളുമ്പോത്തിന് പനിയാ
ഉം
മാറ്റേണ്ട് പണ്ടത്തെ അ അതോ ഇപ്പത്തെ ഇതൊക്കെ തമ്മിലൊരു ഒരുപാട് മാറ്റണ്ട് ഇപ്പ എന്തൊക്കെയാ അസുഖങ്ങളാണ് വെരുന്നത് പണ്ടീഅസുഖങ്ങളൊക്കെണ്ടായിരുന്നോ ല്ലേ
എ. എന്നാലും മാക്സിമം ഞാൻ കുഞ്ഞുങ്ങളെ ഈ പ്രകൃതിയായിട്ട് എണങ്ങിച്ചേരുന്ന ഏ എ മണ്ണിനാത്തെക്കെ എ കളിക്കാനാണെങ്കിലും ആ ഞാൻ ആ വിടും കാര്യം ആ മണ്ണ് നാത്ത് കുഞ്ഞുങ്ങള് വളരട്ടെന്ന് വിചാരിക്കും അല്ലെങ്കില് പിന്നെ എല്ലാം പിന്നെ നമ്മള് ഇതിലൊന്നും ആ ഇതു വായിട്ടൊന്നും പരിചയപ്പെടുത്താതിരുന്നാല് കുഞ്ഞുങ്ങൾക്ക് അലർജി അ അങ്ങനത്തെയൊക്കെ വിഷയങ്ങളൊണ്ടാവും പിന്നീടും
അങ്ങത്തെ പ്രശ്നംണ്ടാവും കുട്ട്യള് മണ്ണിലക്കെ കളിച്ച് വളരണം ആഹ് പിന്നെ അവര്ക്ക് അയ്ന്റെ പ്രശ്നം വരും മണ്ണ് തട്ടിയാലൊക്കെള്ള പ്രശ്നം വരും ഞാന് അങ്ങനെ ചെയ്യാറ്ണ്ട് മക്കളെ മുറ്റത്തൊക്കെറക്കാൻ ആ മുറ്റത്തൊക്കെ ഇറക്കാന് പിന്നെന്താച്ചാല് അമ്മളിവിടെ ചു റ്റും കാടൊക്കെ ആയോണ്ട് ഇപ്പോരോ പാമ്പ് അങ്ങൻത്തെ സംഭവങ്ങളൊക്കെള്ളോണ്ട് അങ്ങനൺടെറക്കലില്ല്യാ ഇപ്പൊ ഇന്ന്പ്പോ ഇന്നും കൂടെ കണ്ടിട്ടുള്ളൂ ഇവിടെ മുറ്റത്തൊരു പാമ്പിനെ അപ്പൊ പേടിയാണെറക്കാന്
ഉം ഉം ഒരുപാട് വാർത്തകളൊക്കെ വെരുന്നതല്ലേ
അതെ അതെ ചുറ്റും കാടായോണ്ട് ഭയങ്കര മറ്റുള്ളോരെ തൊടിയാണ് പക്ഷെ അവര് വൃത്തിയാക്കാ ഉപയോഗിക്കാ നിക്കണതാവുമ്പോ ആരും അങ്ങനെ ത്തിയാക്കൂലല്ലോ പിന്നെ ഞമ്മളെ അമ്മള് മുൻഭാഗൊക്കെ ആമ്പ അമ്മള് എറങ്ങണ ഭാഗൊക്കെ ആമ്പോ നമ്മളാട്ചെത്തിനികോരി നന്നാക്കും അങ്ങനെ തന്നെ
ഉം നമ്മടെ വീടും പരിസരവും ചുറ്റി വൃത്തിയായാലും അപ്പൊറ ഇപ്പുറവൊക്കെ കാടാണെങ്കി അവിടുന്ന് എഴജന്തുക്കളൊക്കെ കേറി വരും
അതെ ആ ഞമ്മള അതെ അവര് കാടാ ക്കിടുമ്പോ ഞമ്മക്കാണ് അതിന്റെ ബുദ്ധിമുട്ട്ണ്ടാവാ അവര് ക്കൊരു കൊഴപ്പോണ്ടാവില്ല ഏ അതാണ് പിന്നെ
ട്ടുന്നല്ലോ ഈ പിന്നെ അവനവന്റെ പെരയിടം അവനവൻ തന്നെ വൃ ത്തിയാക്കണോന്ന് പറഞ്ഞിട്ട് ആ
ഇതുപോലെ ഒരു വട്ടം അങ്ങളെ ബാക്ക് ബാഗത്ത് ഭയങ്കര കാടാണ് അവര് ആ സ്ഥലം വന്നു നോക്കാറ ഏയില്ലാഗ് ഞങ്ങള്താ പരാതി കൊടുത്ത്ണ്ടായിരുന്നു അയ്ന് ശേഷം ഒരു വട്ടം അവര് വന്ന് നന്നാക്കി പിന്നെ ഇപ്പളും അതേ പാ അത് നന്നാക്കി കഴിഞ്ഞ് പിന്നെ മഴ പെയ്ത പിന്നെയും പുല്ലൊക്കെ വരൂലേ ഇന്നിപ്പതേ പോലെ തന്നെ ആയിട്ടുണ്ട് ഇതിപ്പോ ഇങ്ങനെ കൊല്ലം കൊല്ലം പരാതി കൊടുക്കാൻ പട്ടുവോ
നോക്കാൻ പറ്റാത്ത ഒടമസ്ഥര് അത് ഏതെങ്കിലും തൊഴിലൊറപ്പുകാർക്കോ സ്ത്രീ ശക്തിയിലെ എന്തെങ്കിലും ആളുകൾക്കൊക്കെ കൊടുത്താ അവരതിനാത്ത് എന്തെങ്കിലും കൃഷിയോ എന്തെങ്കിലുഒക്കെ ചെയ്ത് അവര്
ഇല്ല ഇല്ലാ ഞങ്ങള് മുൻഭാഗത്തുള്ള ആ തൊടി ഒരു ആ തൊടിൻ്റെ ഉടമസ്ഥര് അതിൻ്റെ തൊട്ടടുതാന്നെ താമസിക്കണ്ട് അപ്പൊ അത് തൊയിലൊറപ്പിന്റെ പെണ്ണുങ്ങളൊക്കെ വന്ന് നന്നാക്കല്ണ്ട് പഷ് ഞങ്ങളെ ബാക്ക് ഭാഗത്ത്ള്ളത് ഇവടെ ത്തുന്നുള്ള ആൾക്കാരല്ലാന്തോന്ന്ണ്ട് ആ സ്ഥലത്തിന്റെ ഉടമക്കാര് അത് അതേപോലെ തന്നെ കെടക്കണത് അത് തിരിഞ്ഞോക്കല് പോലൂല്ല ആ സ്ച ഞങ്ങള് ഇങ്ങനെ പറയല്ണ്ട് തൊയിലൊറപ്പിന്റെതിലൊക്കെ എയ്തി കൊടുത്താ ഓരു വാന്നന്നാക്കോല്ലോ ഓൽക്ക് ഇവര്ക്ക് കഴിഞ്ഞില്ലെങ്കിലും ഓരുവന്നന്നാക്കിക്കോളും പക്ഷെ ഇതങ്ങനൊന്നുംഎയ്തി കൊടുത്തിട്ടില്ലാഓ
അവർക്കൊരു ദിവസത്തെ പണിയാവും
ആഹ് അവർക്കൊരുദോസ്ത്തെ പണിയാവും ഓര്ക്ക് പിന്നെ തൊഴിലൊറപ്പെ ത് പിന്നെ പറയണ്ട കാര്യല്യ ഒന്ന് കൊത്യ ഇരിക്കാ കൊത്യ ഇരിക്കാ ഇല്ല ഇല്ല ഞങ്ങള് പോവലൊന്നുല്ല്യ ഇവിടാരും പോവലൊന്നുല്ലാ ഇല്ല ഇല്ല അങ്ങനത്തെതിലൊന്നുല്ല
ആഹാ ഹ ഹ ഹ പിന്നെ പിന്നെ ഫുൾ വീട്ടില് കുഞ്ഞുങ്ങളേം നോക്കി വീട്ടുകാര്യം നോക്കി ഇരിക്കുവാ
അതെ അതെന്നെ പണി അതെന്നെ വല്ല്യൊരു പണിയല്ലേ
അതാന്നാന്നാന്ന് പക്ഷേ പ്അത് ആരും അംഗീകരിച്ച് തരത്തില്ല കേട്ടോ നമ്മളീ വീട്ടുജോലി ന്ന് പറയുന്നത് വലിയൊരു പണിയാണെന്ന് ആരും അംഗീകരിച്ചു തരത്തില്ല
ഇല്ല ഇല്ല ആരും അംഗീകരിക്കൂല്ല ഹ ഹ അതങ്ങനെ ഒരു പ്രശ്നണ്ട് ന്യൂസിലൊക്കെ കേൾക്കാം വീട്ടമ്മമാർക്ക് ശമ്പളം കൊടുക്കണം
ആ വീട്ടമ്മമാർക്ക് അത് അ അതെന്താണെന്ന് അറിയുമോ വീട്ടമ്മമാർക്ക് ശമ്പളം കൊടുക്കണം എന്നല്ല ഇപ്പം ഈ ഇടയ്ക്ക് എങ്ങാണ്ട് പിന്നെ ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഏതോ ഒരു കോടതിയോ അതെനിക്ക് കറക്റ്റ് അറിയാൻ വയ്യ അ കോടതി പിന്നെ ഒരു വീ വീട്ടമ്മയുടെ ശരാശരി വരും ഒരു മാസത്തെ വരുമാനം മു മുപ്പത് രൂപയായിട്ട് പിന്നെ കണക്കാക്കണോന്ന് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടമ്മയൊക്കെ ഒരു അപകടത്തിൽ മരണപ്പെടുകയാണെങ്കിൽ അവർ പ്രത്യേകിച്ച് വരുമാനം ഒന്നുവില്ലല്ലോ ഒരാൾ ആക്സിഡന്റിലൊക്കെ മരി ണെന്നുണ്ടെങ്കിൽ ഒരാളന്റെ ഇൻഷുറൻസ് കണക്കാക്കുന്നത് അയാളുടെ ജോലിയുടെ അടിസ്ഥാനത്തിലാണല്ലോ
ആ തെ
ആ അപ്പോം അത് വെച്ചിട്ട് ഈ ഒരു ജോലിയുള്ള ഒരു ആള് മരിച്ചാൽ ആണായാലും പെണ്ണായാലും ജോലിയുള്ള ഒരാൾ മരിച്ചാൽ അയാളുടെ സർവീസിൻ്റെ ഇത് വെച്ചിട്ട് അവർ അവരുടെ ഇൻഷുറൻസ് കണക്കാക്കും പക്ഷേ ഒരു വീ വീട്ടമ്മ ഒരു ആക്സിഡന്റിൽ എങ്ങാണ് മരണപ്പെട്ടാല് അവർക്ക് പ്രത്യേകിച്ച് വരുമാനം ഇല്ലല്ലോ അപ്പം ആ ഒരു വി അ അത് അപ്പോൾ ഇൻഷുറൻസ് കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഇതിനനുസരിച്ച് ഒരു വീട്ടമ്മയുടെ ശരാശരി ഒരു മാസത്തെ വരുമാനം മുപ്പത് രൂപയാണെന്ന്‌‍ എ ഏ കോടതി ഇങ്ങനെ ഏം ച്ച് കണക്കാക്കിയിട്ടുണ്ട് അതാണ്
മ് മ് അതെ അതെ പിന്നെ എന്തൊക്കെയ ചായ കുടിച്ചോ
ചായ എനിക്ക് അങ്ങനെ ശീലൊന്നുമില്ല ആരല് ഇട്ട് തന്നാ കുടിക്കും
ആ അങ്ങനെ ഇട്ടെന്നാ കുടിക്കും സ്വയം ഇട്ട് കുടിക്കലില്ല
എന്റെ കൂടെയുള്ള ചേച്ചി എന്നെ കളിയാക്കുന്നു ആരേലും ഇട്ട് തന്നാ കുടിക്കല്ല അത എനിക്കായിട്ടും മെനക്കിടാനൊന്നും വയ്യ
മടിയണല്ലേ
ആഹ ആ അല്ല അങ്ങനെ ഒരു ആ കറക്റ്റ് സമയത്ത് ചായ കുടിച്ച് ഇല്ലെങ്കി തലവേദന അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നു ഇല്ല
അത അതൊക്കെ കൊറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെയാണ് ചായ നിർബന്ധം വൈകുന്നേരം രാവിലെ ചായ നിർബന്ധം നമ്മുകൊന്നും അത് പ്രശ്ന എനിക്ക് അങ്ങനെ ചായ കട്ടിക്കോള എന്ന് ഇല്ല കടിയൊക്കെ ഉണ്ടെങ്കി കുടിക്കുട്ടോ അല്ലതെ വെറുതെ ഇരുന്ന് വെറുതെഇരുന്ന്
വ അതാ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കഴിക്കാനൊക്കെ ഉണ്ടെങ്കിലും നമ്മള് ഇടും പിന്നെ അങ്ങനെ ഇരിക്കുമ്പോ ഒരു കൊതി തോന്നുമല്ലോ
ആഹ പിന്നെ എന്നന്നെ ഈ വെറുതെ ഇരുന്ന് ചായടിക്കുന്ന സ്വഭാവം ഒന്നും ഇല്ല
അത് രാവിലെയ കുടിച്ചാലേ പറ്റുന്നുല്ല വൈകുന്നര
അതെ പക്ഷെ എനിക്ക് രാവിലെ ചായ നമ്മള് ബ്ര ഫസ്റ്റ്ക്കുമ്പോ അപ്പൊ ചായ കിട്ടണം അതിലേക്ക് ചായ കിട്ടും അതിലേക്ക് വെള്ളം കുടിച്ചൊരു സുഖം കിട്ടൂല്ല
ആ പക്ഷെ നമ്മൾ ഈ പുട്ടും കടലയും അങ്ങനെ പുട്ട് ഐറ്റം ഉണ്ടല്ലോ അതൊക്കെ തിന്നു വാണെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചായ അത് മസ്റ്റാ നല്ല ചൂട് ചായ ഹഹഹ ഹ അല്ല ഈ ചായയുടെക്കെ കൂടെ പിന്നെ നല്ല ചൂടഅപ്പും പോക്കെ ആണെങ്കിൽ അതിന്റെക്കെ കൂടെ ചായ കുടിച്ചാൽ നല്ലരു ഫീൽ ങ്ങാണ് നമുക്ക് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ മൂന്ന് വയസ്സായ കുഞ്ഞക്കെ തന്നെ ആഹാരമൊക്കെ വാരി കഴിച്ച് ശീലിച്ച തുടങ്ങിയോ ഹലോ കേക്കുന്നുണ്ടോ ഹലോ